ഓ
ആ, ഇപ്പോ കേൾക്കാണ്ടോ?
ആ, കേൾ ക്കുന്നുണ്ട്. കേൾ ക്കുന്നുണ്ടോ? ആ, എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖാണ്
ആഹ് ചായ കുടിച്ചോ
ആ ചായുടി കയ്ഞ്ഞു കുട്ട്യാള് സ്കൂള് വന്ന് വിട്ട് വന്ന ചായുടിച്ചും
ആഹ് കഴിഞ്ഞു ചായ കുടിച്ചു ഇന്നെന്താ സ്പെഷ്യല്ണ്ടാക്ക്യേ ഒരു മോനുണ്ട് അംഗനവാടിയിലാണ് മൂന്ന് വയസായിട്ടൊള്ളു ഉം ആദ്യം മടിയായിര്ന്നു
ഉം
ആദ്യം ഞാൻ രണ്ടു ദിവസം മോന്റെ കൂടെ പോ ഉച്ച വെരെ ഇര്ന്നു
ഉം
അത് കഴിഞ്ഞ് ഉച്ചക്ക് രണ്ടുസം കൂട്ടിക്കൊണ്ട് വന്നു
ആഹ്
പിന്നെ വെല്യ കൊഴപ്പുല്ല പിന്നെ കരച്ചിലാര്ന്നു കൊർച്ചുസം പിന്നെ ഇപ്പ കൊഴപ്പല്ല ആഹ് ആഹ് എടയ്ക്ക് സൺഡേ ഒക്കെ ലീവായിട്ട് പിന്നെ മണ്ടേ പോന്നെട്ത്ത് ആ ഒരു ചെറിയൊരു മടിയായിരിക്കും
ആഹ്
ഉം പിന്നെ അല്ല
തെന്നെന്നു അംഗനവാടിക്ക് പോയിന്നന്നെ കൊറെേ കരഞ്ക്ക്ണു ഒരു മാസത്തോളം ഇവര് അംഗനവാടിക്ക് പൊയീന്നന്ന് ഒരു മാസത്തോളൊക്കെ കരഞ്ക്കുണു പറയ
അതെല്ലേ ആ ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ ആ പിന്നെ ഫ്രണ്ട്സിനൊക്കായി അങ്ങനെ കൊറെ ടോയ്സും അതൊക്കെ ഇതൊക്കെണ്ട് വണ്ടികളൊക്കെ ണ്ടാവല്ലോ കളിക്കാൻ
ആഹ് ആഹ് അപ്പൊ അങ്ങനണ്ട് പാടായി
അപ്പൊ പിന്നെ കൊഴപ്പ ആ ഇപ്പൊ പിന്നെ വെല്യ കൊഴപ്പല്ല
ആഹ്
ഉം
ന്ന്ട്ട് എത്ര മണിക്ക ആള് വെര അങ്കൻവാടീന്ന്
മൂന്നരയാവുമ്പോ എത്തും കൂട്ടാൻ പോണം ഇവടം ഇല്ല പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരൊള്ളു
ആഹ്
അൻ അഞ്ച് പത്ത് മിൻറ്റോണ്ടെത്തും ഉം അപ്പം രാവിലെ ഒരു പത്തുമണി ക്യാമ്പത്തേനും കൊണ്ട് വിടാൻ പോകും പിന്നെ ഒരു മൂന്ന് മണിയൊക്യാമ്പൊ കൂട്ടാ മൂന്ന് മൂന്നരക്യാമ്പത്തേനും കൂട്ടാൻ പോകും
ആഹ് ആഹ് ടീച്ചറൊക്കെങ്ങനെ കൊഴപ്പൊന്നുല്ലല്ലൊ
ഇല്ല നല്ല ടീച്ചറ ടീ ന്നെരം പിന്നെ മറ്റേ ചേച്ചിണ്ടാവല്ലോ ആ ചേച്യോക്കെ നല്ലോണം നോയിക്കോളും ആ പിന്നെ നല്ല ഫുഡും പിണ്ടായി കൊടുക്കും
ആഹ് ആ കുട്ട്യാളൊക്കെണ്ടോ അങ്കനവാടില
ആഹ് ആറേഴ് പേരുണ്ട്
അതെ ആഹ്
ഉം പിന്നെ അവർക്കിപ്പം രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ സ്നാക്സ് ഉണ്ടാവല്ലോ ഉച്ചക്ക് ക്കെ ചോറ് വൈക്ന്ന് ആ അവിടന്ന് അടയാ അവർക്ക് ഓരോ ടൈം ചാർട്ട് ഉണ്ട് ടൈം ടേബിൾ പോലെ ഓരോ ദിവസത്തെ ഫുഡിൻ്റെ ചാർട്ട്
ആഹ് അങ്ങട്ട് എന്തൊക്കെ ഇതുവരെ കിട്ടീക്കണ
ആ അവിടെ അടയുണ്ട് പിന്നെ കൊഴുക്കട്ട പിന്നെ വൈകുന്നേരം ഉപ്പുമാവ് നുറുക്ക് ഗോതമ്പൻ്റെ ഉപ്പുമാവ് പായസം
ആഹ്
ആഹ് ആ അതും ഉച്ച കഴിഞ്ഞ് ഉറങ്ങുവായിരിക്കും ഉറങ്ങി എണീച്ചിട്ട് ഫുഡ് ഒക്കെ കൊടുത്തിട്ടാ വിട സ്നാക്സ് എന്തെലും കൊടുത്തിട്ടാ വിട ആഹ് ഉറങ്ങുവായിരുന്നു
അതെ
ആഹ്
ആഹ്
ഉറങ്ങണ ടീച്ചർ ഒറക്കിക്കോളും
ആഹ് അടെ പോയി കിട്ടിയ സുഖം തന്നെയാണ് സ്കൂൾ പോകാനും കൊഴപ്പുണ്ടാവില്ല ഉം
പിന്നെ മക്കളൊക്കെയോ
ഇതാ അവിടെണ്ട് മുറ്റത്ത് കളിക്ക്ണ്ട്
ഇരുന്ന് വന്നാ പഠിചോളുവോ
അങ്ങനെ നിർബന്ധിക്കണം ഉം ബാങ്ക് കൊടുത്തേന് ശേഷം ഇല്ലല്ല ബാങ്ക് കൊടുത്തേന് ശേഷം പഠിപ്പിക്കാൻ ഇരിക്കുള്ളു
ആഹ് ആഹ്
ഉം
ഉം ഫുഡൊക്കെ എല്ലാ ഫുഡും ഉണ്ടാക്കോ
കൊഴപ്പില്ല കൊയപ്പല്ലാത്ത രീതി അങ്ങനെന്നുല്ല എല്ലാതും കഴിക്കും
ആഹ് ആഹ്
ആഹ് അവിടെ ആരൊക്കെ ഉമ്മ ഇപ്പക്കെ ഉണ്ടോ
ആ ഹസ്ബൻ്റ് ഹസ്ബഡിൻ്റെ പേരൻ്റ്സ് മോന്
ആഹ് ആഹ് ഇവിടെ എനിക്ക് നാല് കുട്ടികളാണ് ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് നാലാം ക്ലാസ്സില് പിന്നെ യു കെ ജിൽ രണ്ടാള്
ആഹ് ആഹ് അതെല്ലേ
ആഹ് പിന്നെവിടെ എന്റെ ഹസ്ബന്റ്ണ്ട് ഹസ്ബന്റിന്റെ പേരൻ്റ്സ് ഇണ്ട് വല്ലിമ്മണ്ട്
ഓഹ് എല്ലാരും കൂടെ ഉള്ള ഫാമിലിയാല്ലേ
അതെ അതെ
ആഹ
പിന്നെ ഇവിടെ മോനും മോളും ഓരോ ഓ അവരെന്നെ ഉള്ളു വേറെല്ല ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ
ആഹ ആഹ
ഇപ്പോ മോളെ കല്യാണം കഴിഞ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഒരാള് ഡിഗ്രി ഒരാൾ പ്ലസ് ടു പിന്നെ ചെറുദ് ഏഴാം ക്ലാസ്സിൽ
അതെല്ലേ ഉം ഉം അവിടെ കൃഷിയൊക്കെ ഉണ്ടോ ചെയ്യുന്നുണ്ടോ
ഇല്ല ഞങ്ങൾക്ക് ആക അഞ്ചറസേന്റ് സ്ഥലമ ഉള്ളു അപ്പൊ അതില് കൃഷിവെക്ക ഉള്ള സ്ഥലന്നുല്ല
ആഹ ഇല്ല ല്ലേ ശ്
ഇവിടെ വീടുകളാണ്
ആഹ് അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ലല്ലെ പിന്നെ ചെടികളൊക്കെ നടുവോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ